ഹലോ
സുഖല്ലെ ചായ്ട്ച്ചാ
ചായ കുടിച്ചു ഇജ്ജ് ചായ കുടിച്ചോ
ഇല്ല്യ
അതെന്താ ചായുടിക്കാത്ത്
ഞാൻ ഇപ്പന്നാരെ നീച്ചിട്ടോള്ളൂ
പ്പ നീച്ച്ണൊള്ളൂ
ആഹ്
ഉം എന്താ ചെയ്യണ് ഇപ്പൊ
ഞാനിപ്പോ ഇവടെക്കെടുക്ക
ഉം ആഹ് ഇപ്പൊ എന്താ എ എല്ലാ അല്ലാതെ ഇപ്പ എന്താ ചെയ്യണേ
ആഹ് പഠിക്കേനി ഇപ്പ പഠിച്ച് കഴിഞ്ഞു ഇജോ
ആഹ് ഞാനും പഠിക്കുവായിരുന്നു ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞു
ഏ
പൊറത്തൊന്നും പോണില്ലേ
പൊറത്ത് ആഹ് പൊറത്തൊന്നും ഇപ്പ പോവലില്ലങ്ങനെ പെരേൽ ഇങ്ങനെ കുത്തർക്കും എന്തെങ്കിലൊക്കെ ചെയ്യും ആ അങ്ങനെക്കെ
ഉം എന്താ ചെയ്യ
ആഹ് പിന്നെ ഞാന് ചിത്രൊക്കെ വരക്കും അപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിളിങ്ങനെ നോക്കും എന്നിട്ട് ഇങ്ങനെ ഓരോ ചിത്രം ഇങ്ങനെ വരക്കും ന്നിട്ട് അത് ഇടത്തു വെക്കും കൊറച്ച് കഴിയുമ്പോ പിന്നെ അത് എടുക്കും ന്നിട്ടൊന്ന് പൊടി തട്ടി പിന്നിം എടുത്തെക്കും ആഹ് അങ്ങനെക്കെ
ടൈം പാസ്
ആഹ് ടൈം പാസ് ആഹ് ഉം
ഉം പിന്നെന്താ
എന്ത്
പിന്നെന്താ വേറെ എന്തൊക്ക്യാ
പിന്നെ ഒന്നൂല്ല
ഉം
അല്ലാംഷ് ഉം
പറയ്
ഉം ഞാനേ ഹലോ
ആഹ് പറയ്
എനിക്ക് എന്താ പറയാ മുടിക്കൊഴച്ചിലിന് ഭയങ്കര പ്രശ് ശ്‌നണ്ട് അപ്പോ അയിനെ എന്തെങ്കിലും കുറിച്ചൊക്കെ അറിയോ ഈ മുടി കൊഴിയാതിരിക്കാനൊക്കെ
ആഹ് അയിന് എന്തോന്ന് ഹ് യെ നല്ല എണ്ണ തേച്ചാ മതി
നല്ല എണ്ണ പറയുമ്പോ ഏത് എണ്ണ്യാ ഡോക്ടറൊക്കെ കാണിച്ചു അയിലൊന്നും ഒരു ആഹ് ചെമ്പരത്ത്യാദി ല്ലേ അത് എവിടന്നാ കിട്ടാ
അത് മെഡിക്കൽ ഷോപ്പ്ന്ന് കിട്ടും പിന്നെ ആയുർവേദ കടേന്ന്
ത്തിലും അവൈലബിൾ ആണോ
ആയുർവേദ കടേന്നൊക്കെ കിട്ടും
ഉം പിന്നെ എന്റെ മോത്ത് നല്ല പിംപിൾസൊക്കെ ഇണ്ട് അയിനൊക്കെ ആഹ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മ്മളെ വീട്ടില് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലൊക്കെ അറിയോ
അത് കടലപ്പൊടീം ത് ക്കെഇട്ട് കാണ്ടേ മറ്റേ കോഫി പൊടി ഒക്കെ തേച്ച അതൊക്കെ പോവും
പിന്നെ
ഉം പാട്ടുപാടാനറിയോ
ഏയ്‌ അൻക്കറിയോ
ഇല്ല അ അറിയോ
ഏ ഹ് എന്ത് ത
അതാ ആഹ് അല്ലേ കഥ വാണ്ട ഈ നമ്മള് ഏഹ് ഇപ്പത്തെ ജനറേഷനെ കുറിച്ച് പറയോ
ഇപ്പത്തെ ജനറേഷന് പറയുമ്പോ എന്താണ് കുരുത്തം കെട്ട കുട്ടികളല്ലേ നല്ല കുട്ടികൾയില്ലല്ലോ
ഉം കുട്ടികളെ കുറിച്ചെല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ പൊതുവേ എല്ലാവരെയും കുറിച്ച് ഈ ഫോണുപയോഗം ആഹ് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പോവാ അയിനെക്കെ കുറിച്ചിട്ട് ഇപ്പൊ എന്താ എല്ലാവരും റീയല് ക്കെട്ത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് അതിനൊക്കെ കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം അതൊ ക്കെ ശരിയാണോ സോഷ്യൽ മീഡിയയിൽ ഇപ്പെല്ലാരും ആക്റ്റീവായി നിക്കന്ന സമയം
ഉം അതൊന്ന് ഉഹ് ഓലെ ടൈംപാസുക്കാരും പിന്നെ ഓരോരുത്തർക്കും ഓരേ ആഗ്രഹം
ഉംഹ് താങ്കൾ എങ്ങനെയാ സോഷ്യ മീഡിയയിലെക്കെ ഇങ്ങനെ ആഹ് അവൈലബിളായിട്ടുള്ള ആളാണോ എപ്പഴും
അല്ലാ ഫോൺ ഉപയോഗിക്കും പക്ഷേ ഇങ്ങനെ റിയലും കാര്യങ്ങളും ഒന്നും എടുക്കൂലാ
ഓഹോ
ജിയോ
ഏയ് ഞാനും അങ്ങനെക്കെതന്നെയാ ഫോട്ടോ എടുക്കും ആഹ് റീയല് ഇടൂല ബട്ട് സ്റ്റോറിക്കെയിടും
ഊം
മൂന്ന്
പിന്നെ
മ് താങ്ങള് ഏഹ് ഫാഷൻ ഡിസൈനിങ്ങിന് പോയിരുന്നുയെല്ലേ ആഹ് എന്നിട്ട് ഏഹ്
ഈ ഒന്നിനും പോണില്ലേന്ന്
ഇല്ല്യ പോണില്ല്യ ഞാനെ ഏഹ് സി എം എക്ക് ട്രൈ ചെയ്തോണ്ട് നിക്ക്ണ് എനിക്ക് എങ്ങേലെ ഒക്കെരു സി എം എ ആവണം പഷേ ആഹ് അങ്ങടെ ആവണില്ല അതാണ് സി എം എ എന്നൊക്കെ പറയണെ നല്ലൊരു ഒരു പ്രൊഫഷണൽ ജോബാണല്ലോ നമക്ക് പെട്ടെന്ന് സെറ്റ് ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്ന ആഹ് പഠിച്ച് കഴിഞ്ഞാൽ നമ്മ ക്ക് ലൈഫ് പെട്ടന്ന് സെ ഏഹ് പാസായി കഴിഞ്ഞാൽ നമ്മക്ക് പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആക്കാം
ഉം
ഉം ഊം
പിൻ ആഹ് നല്ലതന്നേയാണ് പെട്ടന്ന് ലൈഫ് സെറ്റിലായി
ആഹ് എല്ലാ എല്ലാ പൊതു വേം എല്ലാ പെൺ ഏഹ്
യാത്ര പോവാൻ ഇഷ്ടാണോന്ന്
ഓഹ് യാത്രൊക്കെ പോകാൻ ഇഷ്ട യാത്ര ഒറ്റക്ക് പോകുന്നണ് കൂടുതല ഇഷ്ടം സോളോ ട്രിപ്പ് അടിക്കാം ഉം വൈബല്ലേ
ഉം വൈബന്നെ
ഉം
പിന്നെ ന്തണ് എവിടക്ക് പോവാന ഇഷ്ടം
ആഹ് പുവാനാണെങ്കിൽ ങ്ങനെ ഈ തണുപ്പുള്ള പ്രദേശങ്ങളക്ക് വാൻ കൂടുതൽ ഇഷ്ടാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അമ്മളിപ്പം ഓരോ സ്ഥലത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ ന്താ പറയാ നോട്ട് എഴുതി അത് വേറെ ആൾക്കാർക്ക് അത് ഞമ്മള് വേറെ ആൾക്കാരിലേക്ക് എത്തിക്കുക ഓരോരുത്തരോട് അവിടെ പോയ കഥകൾ ങ്ങനെ പറയാം അതൊക്കെ ഭയങ്കര രസള്ള കാര്യങ്ങളല്ലേ
ആഹ് ഫോറസ്റ്റിക് ഫോറസ്റ്റ് ഏരിയക്കൊക്കെ പോണ ഇഷ്ടാണോ
ഫോ ആഹ് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ട്രാവലെയ്ത് അവിടെള്ള ഉം മൃഗങ്ങളെ പക്ഷികളെ അവരൊക്കെ ങ്ങനെ വാച്ച് യ്ത് അവരെ കാര്യ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മള് റെക്കോർഡ് ചെയ്ത് അത് ഇവിടെ കൊടുന്ന് കാണിച്ച് കൊട്ക്കാന്നൊക്കെ പറയണത്
ആഹ് ഉം ഉം അവിടെ ഓരോ നമ്മള് വെറൈറ്റി മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലൊ എന്തരോടും കാണിച്ചുകൊടുക്കാനും പറയാനും പറ്റൂല്ലേ
ആഹ് പറ്റും നിങ്ങൾക്ക് എങ്ങനെയാ യാത്ര ചെയ്യുന്നതിനോട് താല്പര്യണ്ടോ
ആഹ്
എങ്ങനെ പോവാനാണ് വിത്ത് ഹസ്ബൻഡ ആണോ അല്ലെങ്കിൽ ഫാമിലിയാണോ ഫ്രണ്ട്സാണോ തോ ഒറ്റക്ക് പോവുന്നോടാണോ
ഒറ്റക്ക് പോവാനാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ കൂടാ എന്തേലും നമുക്ക് എന്തെങ്കിലും എന്തേും വന്നിക്കാണെങ്കിൽ നല്ലതല്ലേ ഒരാൾ കൂടെള്ള
അവിടെ എന്ത ഒരു കീ കീന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നേ അവിടെ പക്ഷികൾ വല്ലതുണ്ടോന്ന്
ത് ഫാനിയിട്ടത്
ഏഹ് ഉം ഉം
പിന്നെ വീട്ടിലാരോക്കെണ്ട്
വീട്ടിലുള്ളരൊക്കെ വീട്ടിലുണ്ട് ആഹ് പിന്നെ ആഹ് നിങ്ങൾക്ക് ഏഹ് എന്തിനോടാണ് താല്പര്യം
താല്പര്യം ഫാഷൻ ഡിസൈനിങ് ന്നോടാണ് താല്പര്യം
ഉം
ആഹ് ജോലി ഇപ്പോ അവിടെ പോണില്ല ഞാൻ വേറെ വേറെ അതില് കേറാൻ നിക്ക
ഏഹ്
ഉം
നിങ്ങളിപ്പോ എന്തൊക്കെയാ പഠിച്ചു ഫസ്റ്റ് പോയ ക്ലാസ്സിലൊക്കെ എന്തൊക്കെയാ പഠിച്ചത്
കൊ കൊറേ തുന്നാനൊക്കെ പഠിച്ചു.
പൂവൊക്കെ തുന്നാനറിയോ?
ആഹ് പൂവ് തുന്നാന് ആഹ് പഠിപ്പിച്ചു. ഏഹ് വേറൊരാളാണ് പഠിപ്പിച്ചന്ന് അവിടന്നല്ല
ഞാ ഞാന് ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും പോയിട്ടില്ല പക്ഷെ ഞാനിവിടെ യൂട്യൂബിൽ നോക്കിയിട്ട് മറ്റേ ക്രോഷ് ക്കെ ചെയും ഞാനൊരു ബാഗ് ഇപ്പോ ക്രോഷിൻ ചെയ്ത് ഉം തീർത്തിട്ടുണ്ട്.
ആഹ് പിന്ന ആഹ് അത് നല്ല ഇതാണ് പഴയത് ഇണ്ടാക്കിൻ പറ്റ ഉം ഓഹ് നമ്മളെ അനിയത്തിമാര് ഓഹ് പിന്നെ ഫാമിലിയില് കൊടുക്കാനും പൊറത്ത് കൊടു കൊഴപ്പല്ലേ
ആഹ്
ആഹ് ആഹ് ആഹ് ഏഹ് നിങ്ങള് എന്താ പറയാ എന്നാ ശരി നമ്മക്ക് കൊറച്ച് സമയം ഒന്ന് കോൾ കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വേണങ്കി വിളിക്കാം ഞാനിപ്പോ എന്തായാലും എക്കോണ് ഹലോ